ഹലോ
ആഹ ഹലോ കേക്കാവോ
ആഹ് കേക്കാം
ആഹ അവിടെന്നാ ഉണ്ട് ആഹ സുഖാട്ടിരിക്കുന്നു അവിടെയോ
ആഹ് ഇവിടെയും സുഖം കാ കാപ്പിയൊക്കെ കുടിച്ചോ
ആഹ കാപ്പി കുടിച്ചാ അവിടെ കുടിച്ചാ
ആഹ കുടിച്ചു കുടിച്ച് എന്നാ കഴിച്ചേ അമൃതം പൊടിയോ ആഹ
ഞ ഇത് ഹലോ ഇല്ല ഇവിടെ താണുപ്പാ
ആണോ ആഹ ഇവിടെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്
ഓ ഓ
ഉം എങ്ങനെ എവിടൊ താമസിക്കുന്നേ
ഞാൻ ബാംഗ്ലൂര്
ബാംഗ്ലൂർ പഠിക്കുവാണോ അതോ ജോലിയാണോ
ഞാൻ പഠിക്കുവ
ആഹ ഹോ
പിന്നെ
പിന്നെ
ഞാൻ മൂന്ന് കോളേജിൽ പഠിച്ച് ഏ പിന്നെ കഴിച്ച എന്ത
സുഖം നല്ല വിശ വിശേഷം ആഹ പിന്നെ ഏ വീട്ടില് എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ
ആ് വീട്ടിൽെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എക്സാാം ഒക്കെ കഴിഞ്ഞ നിങ്ങളടെ ആഹ എന്ത് ജോലി ചെയ്യുന്ന
ഞാനൊ ഒരു ഐ ടി കമ്പനിൽ ജോലി ചെയ്യവാ
ആഹാ ഐ ടി കമ്പനില്ലാണോ സാലറി ഒക്കെ എത്ര ഉണ്ട്
സാലറി ഇപ്പം കുറച്ചേള്ളൂ ഒരു രണ്ടു മാസം കൂടെ കഴിഞ്ഞ കൂട്ടി തരാന്ന് പറഞ്ഞക്കുന്നെ ഉം
നല്ല കാര്യാണല്ലോ
അതെ അതെ അതെ
കൊഴപ്പില്ല ഇപ്പൊ കൊറച്ച് തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര പാടാ
ആ ഫുഡൊക്കെ ഹോസ്റ്റലി നല്ല ഫുഡാ
ആ അടിപൊളി ഫുഡാ
ഓ
ആഹ ഞങ്ങടെയെല്ല അടിപൊളി ഫുഡാ പിന്നെ എല്ലാ വീക്കെന്ഡിലുംഞങ്ങൾക്ക് പുറത്തൊക്കെ പോകാൻ പറ്റും
ആഹ്
ആ ഞങ്ങൾ പോയിട്ട് ബാംഗ്ലൂര് കറങ്ങും ആഹ പിന്നെ ഇവിടെ പൈസയണരു പ്രശ്നം പൈസ വേണ്ട എല്ലാത്തിനും
ആഹ ശരിയാ ശരിയാ നല്ല ചെലവായിരിക്കുംല്ലേ ഓ എത്ര വർഷമായി ബാംഗ്ലൂർ വന്നിട്ട ഓ
നിങ്ങളോ
ആ ഞാനിപ്പപ്പോ ജോലിക്ക് കയറിയിട്ട് കുറച്ചായതേള്ളൂ ആറു മാസം ആയതേ ഉള്ളൂ
ഹോ അത്ര ആയള്ളൂ
ആഹ അതെ അതെ അതെ ഉം പിന്നെ വീട്ടിലെല്ലാരും എന്നാ പറയുന്നു സുഖായിട്ടിരിക്കുന്നോ
വീട്ടിൽല്ലാരും സുഖായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുല്ല അവടയോ
ഇവ അവടെ എല്ലാരും സുഖായിട്ടിരിക്കുന്ന
നാട്ടിൽ ഓണത്തിന് ഇനി ലീവള്ളു ഞങ്ങക്ക് നിങ്ങള എപ്പ പോകൻ പറ്റില്ലനി
ഞങ്ങാ എനിക്ക എപ്പാണേലും പോവാം ശനിയാച്ചയ ഒക്കെ ആകുമ്പോഴത്തേക്ക് ലീവ് ചോദിച്ചിട്ട് പോവ
ആഹ് ആഹ് ആഹ്
ആഹ് ഞാൻ എപ്പോഴും അങ്ങനെ പോത്തില്ല വല്ലപ്പോഴും ഒക്കെ പോകും
നിങ്ങള് ഐ ടി കമ്പനനിന്ന് പറഞ്ഞ എന്ത് സോഫ്റ്റ്വെയറോ അതോ എന്തക്കെ ആഹ്
ആഹ് ആഹ് ആഹ്
അവടെ ഇപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങക്ക്
ആഹ് ഫുഡൊക്കെ തരു ഇവടെ
ഓ
ഉം അതെ ഒരു പി ജിയിലാണേ അപ്പൊ അവിടെ ഫുഡ ഒക്കെ അവര് ഉണ്ടാക്കി തരും ഒറ്റക്കല്ല വേറെ കൊറെ പേരുണ്ട്
ആഹ് അവരൊക്കെ ജോലി ചെയ്യുവാണോ
ആഹ് അവരൊക്കെ വേറെ അട്ത്തട്ത്തന്നെ കൊറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുന്നു
ഓ
ഉം
പിന്നെ ഇന്ന് ക്ലാസ് ഞങ്ങക്കിപ്പോ പോസ്റ്റിങ്ങിന്റെ ടൈമാ ഉച്ച കഴിഞ്ഞാ പോസ്റ്റിങ്ങ് അപ്പ ഉച്ചവരെ ക്ലാസ്സില്ല എക്സാമ് കഴിഞ്ഞ്
ഉം ഉച്ചക്കിന്നിവിടെ ടെ ചികം ബിരിയാണി അവ്ടോ
ഓ ചിക്കൻ ബിരിയാണിയോ ഇവിടിന്ന് റൈസും ദാലും ചിക്കൻ കറിയും
ആഹ് ആഹ് ആഹ് അപ്പ പുറത്തൊന്നൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റത്തില്ല ഓർഡർ ചെയ്യാ പറ്റത്തില്ലേ
പറ്റും പറ്റും എപ്പഴും വാങ്ങാൻ പൈസ വേണ്ടേ അങ്ങനെയൊക്കെ പോന്ന് തട്ടിയും മുട്ടി
ആഹ് പിന്നെ വേറെന്നുണ്ട്
വേറെ ഇങ്ങനെ പോന്നു ഓണത്തിനൊക്കെ എന്ന ഇനി പരിവാടി
ഓണത്തിന് ഏ വീട്ടില് പോണം ഇവിടെന്ന് ലീവ് ഒക്കെ കിട്ടുവായിരിക്കും അപ്പ വീട്ടിൽ പോകും നിങ്ങൾ ഓണത്തിന് വീട്ടിൽ പോകത്തില്ലേ
ആഹ് പോവും പോവും അപ്പൊ നിങ്ങക്ക് ഓഫീസില് ഒന്നും ഓണത്തിന് സെലിബ്രേഷൻ ഒന്നുല്ല
ഓഫീസിലൊന്നും വലിയായിട്ട് സെലിബ്രേഷൻ കാണത്തില്ല
ഓഹ് അങ്ങനെയൊക്കെ ആണോ
ആഹ്‌ അതെ അവിടെ കോളേജ് നല്ല സെലിബ്രേഷൻ ആയിരിക്കും ല്ലേ
ആഹ് ഇവിടെ ആഹ്‌ കാണും
ഉം ഉം ഉം
അത് നടത്തുന്നുന്നത് അനുസരിച്ചിരിക്കും എല്ലാവട്ടും ഒരു പോലോന്നും അല്ലായിരിക്കും
ഓഹ് റൂമിൽ എത്ര പേരുണ്ട് കുറേ പേരുണ്ടോ
ഞങ്ങരു ആറ് പേര്ണ്ട്
ഓഹ്‌
ഉം കുഞ്ഞു കുഞ്ഞ് റൂം ആണേല്ല ചെലത് വല്താ ചിലത് കുഞ്ഞുതാ ആഹ്‌
നല്ല വല്യ കോളേജാ
ഇല്ല ചെറിയ കോളേജ നമ്മടെ കോളേജിന്റെ മണ്ടയില ഹോസ് ഹോസ്ലിന്റെ മണ്ടല്ല മെസ് അയിന്റെ മൻണ്ടെ അവടെത്തന്നെ പോയിസ് ഹോസ്റ്റ അങ്ങനെല്ലാം കൂടി ഒറ്റ ബിൽഡിംഗ്
ഓഹ്‌
ഇവടെ അങ്ങനെ ഉടായിപ്പ് പരിപാടികളാ മൊത്തം
നിങ്ങക്ക് എത്ര ലക്ഷവാ നാല് വർഷത്തേക്ക്?
മൊത്തം എത്ര ഒരെട്ടാവും. ആഹ്‌ പിന്നെ ഇറങ്ങും പ ത്ത് ലക്ഷം രൂപ യിന്നെന്നാണും പോവും പിന്നെ നോക്കിട്ട് ഇനി കാര്യം ഇല്ല വന്ന് കേറീല്ലോ.
അതെ അതെ ഇനിപ്പോം പഠിച്ചിറങ്ങില്ലേ പറ്റൂ.
ആഹ് ഇനിയിപ്പം ഞാനെന്തായാലും ഇന്ക്ക് വിളിച്ചിറങ്ങണം അയ്യോ ഭയങ്കര ടഫാ ഓരോ വർഷം കൂടുതോറും ടഫായി വന്നോണ്ടിരിക്കുവ.
ആണല്ലേ..
ആഹ്‌ ഓരോ സെമ്മും പാടന്നെ ആദ്യത്തെ സമ്മും പാടായിരുന്നു പിന്നത്തതും പാട് പിന്നിംങ്ങനെ വിചാരിക്കുന്നപോലെയൊന്നുമല്ല. ഇപ്പൊ തേർഡ് സം എഴുതിട്ടിരിക്കയിനി ഫോർത്ത് സെം
ഓഹ്‌ ഉം ശരി ശരി
അപ്പ പിന്നെ എക്സാം ഒന്നുല്ല ഇപ്പ ജോലി്യായോണ്ട് സമാധാനംല്ലേ
അതെ അതെ നല്ല സമാ
അപ്പൊ എത്ര ടൈം നിങ്ങള് ഷിഫ്റ്റ് ഒക്കെ സമയം
ആഹ്‌.... ആ രാവിലെോട്ട് ഉച്ചവരെ ചെല ദൊവസങ്ങളിൽ രാവില തൊട്ട് ഉച്ചവരെ ചെല ദൊവസങ്ങളൾ വൈകിട്ട് തൊ ട്ട്‌ രാത്രി വരെ അങ്ങനെ ആയിരിക്കും
ഓഹ്‌ അപ്പൊ രാത്രി ഒറക്കം ഒന്നും ഇല്ലായിരിക്കല്ലോ
ആഹ്‌ രാത്രി ചെല ദെവസൊന്നും ഒറക്കവില്ല
ഓ..
ഉം
ആഹ്‌ അത് വല്യ കഷ്ടവാണ്
ആഹ്‌ അതെ അതെ പിന്നെ ലോണൊക്കെ എടുത്താണോ പഠിച്ചേ അതൊണ്ട് എല്ലാം അടച്ചു തീർ ക്കണവായിരുന്നു ആഹ്‌ ലോണാല്ലേ?
ഞാൻ ലോണ.
ഓഹ്‌ ഇനിയപ്പം പഠിച്ചിട്ട് ജോലിയൊക്കെ കിട്ടിട്ട് വേണം തീർക്കാൻ
അതെ കാരണം വീട്ടുകാര് കഷ്ടപ്പാടല്ലേ
ആഹ്‌ അതെ അതെ ഉം വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില് പപ്പാ അമ്മ ചേട്ടൻ ചേച്ചി ചേച്ചീന്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ട്. ചേട്ടനൊരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു റിസോർട്ടില് പിന്നെ ഞാന് ഉം
ഡാ
നാട്ടിലിടുക്കി
ഇടുക്കില്ലല്ലേ എന്റെ കോട്ടയം
ആഹ കോട്ടയത്താണൊ
ആ കോട്ടയത്ത, വീട്ടില് അമ്മയും രണ്ട് ചേട്ടമാരും ഉണ്ട്
ആഹ ചേട്ടമാരൊക്കെ എന്നായ്യുന്നു?
അവര് ഒരാള് വണ്ടി ഓടിക്കുന്നു ഒരാള് പൊറത്താ
ആഹ അവിടെന്തെടി?
അവിടെ ഇങ്ങനെ ഹോട്ടൽലാ ഹോട്ടൽ മാനേജ്മെന്റ് പടിച്ചിട്ട് അവിടെ ജോലി യ്യുവാ.
ഹോട്ടൽ മാനേജ്മന്റൊ എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പോണോ ഭയങ്കര ആഗ്രഹമായിരുന്നേ ലാസ്റ്റ് ന്റെ അമ്മയാണെ അയ്നന്നെ സമ്മയ്ച്ചില്ല എന്നിട്ട് ഞാൻ പിന്നെ നഴ്സിംഗ് എടുത്തത്
ച്ച് അല്ലേലും
സത്യം ഞാന് ഈ കൊമേഴ്സും സയൻസും എടുക്കാൻ നേര ത്തും ഭയങ്കര ഇതായിരുന്നു കൊമേഴ്സ് ട്ക്കാൻ അപ്പോഴും അമ്മ പറഞ്ഞ് സയൻസ് എടുത്താതി കോമേഴ്സ്ട്ക്കണ്ടന്ന്.
ഉം എല്ലാറയും വിചാരം സയൻസ് എടുത്താലേ ജോലിയൊക്കെ കിട്ടുവ എന്നുള്ള വിചാരവ
സയൻസ്ട്ത്ട്ട് തെണ്ടിതിരിന് ന്നടക്ണ എത്ര പേരുണ്ട്
ത്യവാ അത്‌തന്നെ
അതൊക്കെ ചുമ്മാത
ഉം അതെ അതെ എങ്ങനെ നിങ്ങെ പ്ലസും പ്ലസ്റ്റു ഒക്കെ എങ്ങനെ ണ്ടായിരുന്നു
അയ്യോ പ്ലസ്റ്റു അടിപൊളിയ ആായിരുന്നേ പ്ലസ് വ ണ്കുറച്ച് ശോഖയിരുന്നു ആഹ പ്ലസ്റ്റു അടിപൊളിയിരുന്നു
പ്ലസ് ടൂ അടിപൊളിയാര ന്നല്ലേ
ഉം
ഇക് ഷ്ടായത്
ആപ്ലസ്റ്റുമ്മപോയ് പക്ഷെ തൊടെ പോയത് തറിഞ്ഞില്ലേ ടൈം പെട്ടെന്ന്പോയി പ്ലസ്റ്റു ക്കെ എക്സാം ഒക്കെ പെട്ടെന്ന വന്ന്
എക്സാം ഒക്കെ പെട്ടെന്ന് വന്നു അ കെനല്ല രസമായിരുകാരണം നമ്മളെ വീട്ടിൽ നിന്ന് പഠിക്കുവല്ലോ ആ ഒരു സമയൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ വന്ന് ന്നിക്കുമ്പോല്ലേ അന്റെ വിഷമം അറിയുന്നേ
ത്യ യിട്ടുംഅത്ശരിയ
ഒന്നുടെ തിരിച്ച് പോവാ ൻ പറ്റിന്നങ്കി എത്രയും വേഗം പോക
അയ്യോ ശെരിയ ത്യം എപ്പോഴും തോന്നുന്ന കാര്യത്
ഉം പിന്നെ വേറെന്നാ
വേറെ ഇങ്ങനക്കെ പോവുന്നു
ഉം എ അവിടെ ഫ്രീടൈമഒക്കെ നിങ്ങൾന്നെ പുറത്തു പോവോ
ഞാപൊറത്തുപോനമുക്ക എപ്പാണെിലും പുറത്തൊക്കെ പോക
എപ്പാണെേലും പോവാലേ രാത്രി ഒക്കെ ഇത്ര സമയത്തിന് കെറണം അങ്ങനെയൊക്കെ ഉണ്ടോ
ആഹ എട്ട് മണിക്ക് മുന്നാവണം അെ നമുക്ക് എട്ടാമണിയിട്ട് സ്റ്റഡി അവർുണ്ടഅപ്പൊ അത് മെയിന്റെയിൻ ചെയ്തില്ലേ ഭയങ്കര പാടാ ഉം
സ്റ്റഡി യോറൊക്കെ ഉണ്ടല്ലേ സീനേസ് ഒക്കെ എങ്ങനാ ഭയങ്കരസ്ക് റ്റ്ആണോ ആ ഉ ഉം അങ്ങനെ എല്ലാരും കേട്ട കമ്പനിയൊക്കൊണോ ആഹ ഉം ശരി ശരി പിന്നെ ഇന്നിന് എപ്പഴാ പോസ്റ്റിങ് ഓ ഉച്ചകഴിഞ്ഞിട്ട് പോയിട്ട് നിങ്ങളപ്പഴ രാത്രിയേ വരത്തുള്ളൂ
ഒന്നില്ല വൈകേരം തന്നെ ഒരുത് പട്ട ന്നുല്ല വയന്നെരം തന്നെ വരുംപൊട്ട കോളേജും പൊട്ട ഹോസ്പിറ്റലും ഒകെ പെട്ടെന്ന് തന്നെ വരാനൊക്കെ പറ്റും ചിലടത്തൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ ടുത്തൊക്കെ നൈറ്റ് ഷിഫ്റ്റ് അവർക്ക്ള്ളത നമക് അങ്ങനെ
ആഹ ഞാനും അങ്ങനെ കേട്ടേക്കന്ന ബാംഗ്ളുറും ഒക്കെ നൈറ്റ്ഷിഫ്റ്റും അങ്ങനത്തെ ഇതൊക്കെ
കോളേജായോണ്ട് അങ്ങനൊരു ഗുണം മാത്രണ്ട് നൈറ്റ് ഷിഫ്റ്റും തേങ്ങന്നും ഇടത്തില്ല
ഏ അവിടെ അവര് നല്ലായിട്ട് പഠിപ്പിക്കൊക്കെ ചെയ്യോ
ആഹ് കൊഴപ്പില്യാ ആഹ് ഹോസ് പിറ്റലിൽ പിന്നെ നമ്മളായിട്ടെന്തേലും ചെയ്താലോട്ട നമുക്ക് അവിട്ത്തെ അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോ ഒന്നും ചെയ്യാൻ പോലും തോന്നത്തില്ല ഒര് വൃത്തി വൃത്തി ഇല്ല മെനീല്യാ ഉം അങ്ങൻത്തൊരു ടൈപ്പ് സ്ഥലവാ
ഓ ശെരി ശെരി അവിട്ത്തെ വെള്ളൊക്കെങ്ങനാ നമ്മടെ അവ്ട്ത്തെ നല്ല വെള്ളവാ അതോ ക്ലോറിൻ വാട്ടറാണോ? ആഹ് ഫുഡൊക്കെയോ?
ഫുഡും കൊഴപ്പല്ല ഇപ്പ അഡ്ജസ്റ്റായി വേറെ വഴിയില്ലല്ലോ
ആഹ് അതെ അതെ ബാംഗ്ലൂർ മൊത്തത്തി ഫുഡൊക്കെ ഇങ്ങനെ വല്യ ഇതില്ലെന്നാ ഞാനും കേ
ആഹ് വല്യതൊന്നും ഇല്യാ പിന്നമ്മള് അഡ്ജസ്റ്റെയ്ത് പോയാ ആയി
ഉം കൊഴപ്പല്ല എങ്ങനെയാ നാട്ടിലോട്ടൊക്കെ പോന്നെ ട്രെയിനോ ബസിനോ
ട്രെയിനോവും ബസ്സിനൊക്കെ ഭയങ്കര ചെിലവാന്നെ ട്രെയിന് പിന്നെ നമ്മള് കൊറെ പുള്ളേര്ള്ളോണ്ട് എങ്ങനെയൊക്കെ പോവാ പേടിക്കാണ്ട് പോവാ പിന്നെ ഒറ്റക്കൊക്കെ ബസ്സ് സേഫ് ട്രെയിൻ അത്ര സേഫൊന്നല്ല
ആഹ്
ട്രെയിൻ സെയ്ഫെ അല്ല പോകുമ്പഴൊക്കെ ആൾക്കാരൊക്കെ അല്ലെ ഇവ്ട്ത്തെ ലോക്കൽ പീപ്പിൾസൊക്കെയാ അപ്പം
ഓഹ് ആഹ്
ആഹ്
അഹ് ഇവടെ എലിയൊക്കെയുണ്ടേ
ആഹ് എന്നാ ശെരി ന്നാല്
ശെരി എന്നാ